ആ പറഞ്ഞോ. കേൾ ക്കാം കേൾക്കാം. കുഞ്ഞു വന്നോ?
ആ കുഞ്ഞ് വന്നി വന്ന്
ഉം ഉം
ക്കാൻ പോയതായിരുന്നു.
അതെയോ ആഹാ ആമ് വന്ന് ഇന്നത്തെ വിശേഷം പറിച്ചില് തൊടങ്ങി കാണുവല്ലോ
ഓ അത് തന്നെ ഒള്ള് ജോലി ക്ലാസ്സില് ഇന്ന് കൊഞ്ചു കൊണ്ടുപോയി അപ്പ ഇന്ന് കൊഞ്ച് കൊണ്ടുപോയപ്പോ അടുത്തിരുന്ന കുഞ്ഞ് ഒരു കൊഞ്ച് ചോദിച്ചപ്പം ചോരു കൊഞ്ച് ഞങ്ങള് കൊടുത്ത് അതിന്റെ കാര്യം പറയാൻ വര്ന്നു ഞാൻ ചോദിച്ചു എന്താടാ ഒരു കൊ കൊഞ്ചു വെച്ചപ്പാ എന്റെ കൊഞ്ചു കൊടുക്കന്നില്ല ഒന്നല്ലേ ചോ യിച്ചോള്ളൂ അത്കൊണ്ട് ഒരെണ്ണവേ ഞാൻ കൊടുത്തള്ളന്ന്
ഓ
ആഹ് അപ്പൊ ഇന്ന് പുള്ളിക്കാരന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒണ്ട് ശിവ എന്ന പേര് അപ്പൊ ആ അവൻ ഇന്ന് വന്നി ഇല്ല അപ്പം അതിന്റെ സങ്കടത്തോടെ ആയിരുന്നു ഇന്ന് രാവിലെ ചെന്ന് കേറിത് ത ന്നെ ആ ആഹ് അപ്പൊ അവന് കൊടുക്കണ്ട കൊഞ്ച് മറ്റ റ്റേവന് കൊടു കൊടുത്തേന്റെ വെഷമോം ഒണ്ടായിരുന്നു ഞങ്ങക്കിന്ന് ആ കുഞ്ഞിനങ്ങണ്ടോ പനിയന്ന് തോന്നുന്നു അതുകൊണ്ടായിരുന്നു തോന്നു വ രഞ്ഞത് മ്മ് ഇല്ലാര്ന്നെങ്കി വന്നെ നെന്നും
അത് ശെരി മ്മ്
കുഞ്ഞിന്റെ സൗണ്ട് കേ
ആഹ് ഇവിടെ പാല് കുടിക്കുവാ ആള്
ആന്നൊ എത്ര വയസ്സോണ്ട്
മുക്കാല് വയസ്സ് കഴിഞ്ഞു.
ആഹ് ഹാ സംസാരിക്കുവോ എന്തെലുവോക്കെ
ആഹ് സംസാരവോക്കെ ഒണ്ട് സംസാരവോക്കെ ഒണ്ട് സംസാര ഇച്ചിരി കൂടുതലാ ഇപ്പൊ അങ്ങനെ അമ്മേന്നൊന്നും എന്നെ വിളിക്കാറില്ലാരുന്നു ഈ അടുത്ത സമയം കൊണ്ടാണ് അമ്മന്നൊക്കെ പറയുന്നൊണ്ട് പിന്നെ ആ ഇപ്പ ആള് ഓട്ടവാ വെളിലൊക്കെ നട ക്കും വെളിയിലോടി നടന്ന് കാക്ക പൂ ച്ച കിളി ഇതക്കെ
ആ നമ്മളും കൂടെ സംസാരിക്കണം കാര്യാ- കുഞ്ഞുങ്ങളുടെ സ്പീക്കിംഗഇന്റ ഇത് - കൂടുതലും ഡെവലപ്മെന്റ് ആകുന്ന നമ്മളുടെ ആ ഒരു സംസാര രീതി- പോലെ ഇരിക്കും നമ്മളെപ്പോഴും വീട്ടിലാണെങ്കിലും അമ്മൂമ്മ അപ്പൂപ്പൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊ- നമ്മളുമായിട്ടും പുന്നന്ന സമാനല്ല രീതി നമ്മൾ അവരോട് സംസാരിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങ- നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയത്തുള്ളൂ
അതെ അതെ നമ്മളുടെ കൂടെ നമ്മുടെ പേരന്റ്സ് ഉണ്ടെങ്കിലേ അതായത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ അവര് കൂടുത- കുഞ്ഞുങ്ങളോട് സംസാരിക്കുമല്ലോ ആ അപ്പൊ പിന്നെ കുഞ്ഞുങ്ങൾ- ങ് അത് കേട്ട് കേട്ട് അവർക്കങ്ങ് മനസ്സിലാവും സാധാരണ ഈ ഓ ഒറ്റയ്ക്കൊക്കെ പോയി പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടല്ല അവര് രാവിലെ ജോലിക്ക് ഇറങ്ങി പോവാ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുഞ്ഞുങ്ങള്ൾ കൂടുതൽ ഇങ്ങനെ സംസാരിക്കാെ ഒന്നി അവര് എൻഗേജഡ ആയിട്ട് ഇരിക്കട്ടെന്ന് കണ്ട ഒന്നി ഫോണോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കും അങ്ങനെയുള്ള കുട്ടികളാണ് ഉം
അതാ എനിക്കറിയാം കാര്യംന്ന് വെച്ചേ കുഞ്ഞിന്റെ ഇവിടുത്തെ മോന്റയ് കൂടെ എൽ കെ ജയിലേക്ക് ഒരു എനിക്കറിയാവന്ന് പറഞ്ഞെ ഒരു കുഞ്ഞുണ്ടായിുന്നേ അഡ്മിഷൻ എടുത്തതാ അപ്പം അവൻ ഇതുപോലൊയിരുന്നു കുഞ്ഞിനു സംസാരിക്കാനും ഇടപഴകാനും ഇത് ഒരുപാട് കു പറു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരോടൊരു മിങ്ള് ചെയ്യാനും ഒക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടും ഒരു വല്ലാത്തൊ ഇതായിരുന്നു അങ്ങനെ ടീച്ചർക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തൊ ഒരു സാഹചര്യം ആയപ്പോഴത്തേക്ക് ഇപ്പൊ ഡോക് ഇപ്പൊ ഒന്ന് കണ്ടിട്ട് അവി ടീച്ചറായിട്ട്െ പറഞ്ഞ ഡോക്ടർ നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇപ്പ നമ്മുടെ ആ അടുതടുത്ത - വീട്ടിൽ കൊണ്ട്‌ പോയി കസൾട്ട് ചെയ്ത് കഴഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ചെറിയൊരു ഹൈപ്പർ ആക്ടിവിറ്റീസ് പോന്റെ ഒരു ഇതാ അതിന്റെ കൂട്ടത്തി ചെറിയൊരു ഓട്ടിസത്തിന്റെ ഭാഗം ആയി പോയി കാരണം എന്താന്ന് വെച്ചാൽ കുഞ്ഞഞ് ഇതുപോലെ ഇന്ന് ഫോണിന- അക്് ഫോണ് ടി വി ഫോണ് ടി വി എന്നുള്ള ആ ഒരു രീതി കുഞ്ഞങ്ങ് ഒതുങ്ങിപ്പോയി പുറത്ത് ആരുമായിട്ട് സഹകരണമോ ഇല്ലെങ്കി വീട്ടില് അമ്മ അച്ഛൻ ഇല്ലെങ്കി- കാക്കുപ്പനായിട്ടൊന്നും സംസാരിക്കൂ എടു ക്കൊന്നും ചെയ്യ്ന്നെ അവര് ഇട്ട് സംസാരിക്ക്ന്നൂല്ലാ ത് തെന്തെലും കുഞ്ഞ് പറഞ്ഞുകൊട് തന്നെ സംസാരിക്ക്യ ഇത് വരത്തൊള്ളൂ അങ്ങനെ ആ കുഞ്ഞിന ചെറിയൊര് ഏ് ഇതായിട്ട് അതുകൊണ്ടിട്ട് നമ്മള് മാക്സിമം നമ്മടെ മക്കളോട് നമ്മള് കൂടുതലും സംസരിക്ക അത് ഈ പ്രായത്തില്
അതെ അതെ ഇപ്പൊ സംസാരിക്കുന്ന പ്രായമല്ലേ ഉം
നമ്മള് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളില് സൂചി കൊണ്ടക്കെത്എടുക്കേണ്ടത് തൂമ്പ് കൊണ്ട് എട്ക്കേണ്ട ഒരു അവസ്ഥ വരരുത്
ആഹ് അതെ അതെ ശെരിയാ പക്ഷെ ഇതുപോലെ നമ്മൾ ചെല പേരൻസ് ഉണ്ടല്ലോ അവര് അടങ്ങിയിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച്- ടീ ടീവിയും ഫോണൊക്കെ കൊടുക്കുംന്ന് കണ്ടോ അതിനകത്ത് ചെലപ് ഇപ്പ വേറെന്തെങ്കിലും കാർട്ടൂൺനെക്കെ ഇങ്ങനെ എല്ലാത്തിനകത്തും ഇങ്ങനെ സൗണ്ട് ഒന്നും ഇല്ല ചെലതൊക്കെ ചുമ്മാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്ക- തെയുള്ളു കുട്ടികൾ അത് മാത്ര- മാത്രം ഇങ്ങനെ കണ്ടോണ്ടിരുന്ന അവർക്കൊന്നും ടോക്ക് ചെയ്യാനൊന്നും പറ്റാത്ത- ഒരു അവസ്ഥയാണ് ചുമ്മാ അത് ഇങ്ങനെ ശ്രദ്ധിച്ചു- തോണ്ടിരിക്കും
ആ അങ്ങനാണ് ഈ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടണ്ട് അത് നമ്മള് ഇപ്പഴല്ല ഒരു- സ്കൂളിലൊക്കെ കുഞ്ഞിന് അഡ്മിഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതല് ഒരു ഇത്‌ ആവുന്നെ അപ്പ നമുക്കും ഒരു വിഷമാവും നമ്മടെ കുഞ്ഞു മാത്രം ഇങ്ങനെ ഇരിക്കുന്നു ആ ഒരു രീതിയില് വരുവാങ് -
എന്റെ എന്റെ ഒരു ഫ്രണ്ട് ഒണ്ട് അവളുടെ കുഞ്ഞു ഇതുപോലെ അവളും ഇതുപോലെ അടുക്കളയിൽ കുഞ്ഞ് പരുവായിരുന്ന സമയത്ത് അടുക്കളിൽ എല്ലാ ജോലിയും നട- ആണല്ലോന്നും കണ്ട് ഇവള് എന്ത് ചെയ്തു കുഞ്ഞിന് ഫോൺ എടുത്ത്- ഇങ്ങനെ കാർട്ടൂൺ വെച്ചിട്ട് ഇവളങ്ങ് അടുക്കളേ ജോലി- ചെയ്ത് പക്ഷെ ആണെങ്കി കുഞ്ഞ്- ആഹ് അവെ അവെൾ പറയുന്നെതും ഒര് രണ്ട് വയസ് വെരെയും മോൻ കൊഴപ്പ ഒന്നും ഇല്ല എല്ലാം കണ്ടാ തിരിച്ചറിയും എല്ലാം പറയുവായ്ര്ന്നു എന്നൊക്കെ ആണ് പക്ഷെ ഒരു പ്രായം ആയപ്പം കുഞ്ഞിന് സ്ക്കൂളിൽ ചേർത്ത് കഴിഞ്ഞാ പ്പഴാണ് മനസ്സിലായെത് കുഞ്ഞിന് ഇതു പോലെ ഒരു മൈനെർ ഓ ട്ടിസം ആണ്. കാരണം കുഞ്ഞ് ഇതുപോലെ ആ ഫോൺ നോക്കി ഇര്ന്ന് ഇര്ന്ന് അധികം സംസാരിക്കെത്തില്ല ഇന്ന് ഇപ്പെഴും കുഞ്ഞിനെ തെറാപ്പിക്ക് കൊണ്ട് പോവാ അവെ
ആഹ് സ്പീച്ച് തെറാപ്പിക്ക്
സ്പീക്ക് തെറാപ്പിക്ക് അത് ആഹ് സംസാരിക്കെത്തില്ല ആഹ് പിന്നെ ഇപ്പ ഭയങ്കര വെഷ്മാവാടി എങ്ങെനെ പറയെടി ഞാൻ അന്ന് ഫോൺ കൊട്ത്തതിന്റെ ആണോ പിന്നെ ഇവെൾക്കെന്ന് പറഞ്ഞാ ആ ആദ്യം ഇത് പോലെ പ്രഗ്നന്റ് കൺസി ട്ടിവയ്‌തെന് ശേഷം ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടായി. അപ്പോ ബ്ലീഡിങ് ഉണ്ടായപ്പഴ് ത്തേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പഴ്ത്തേക്ക് ഡോക്ടർ പറഞ്ഞ് ഹാർട്ട് ബീറ്റ് ഉണ്ട് ആ എന്നാലും ആഹ് ഇത് വേണോ അതോ അബോട്ട് യ്യണോ എന്ന് ആ ഡോക്ടർ ചോദിച്ച്. അപ്പൊ അവള് പറ ഞ്ഞ് എന്തായാലും ഫസ്റ്റ് ടൈം അല്ലേ.. അവർക്ക് കിട്ടിയതല്ലേ അപ്പൊ പിന്നെ ആ വേണ്ട ആ അബോട്ട് ചെയ്യണ്ട ഞങ്ങക്ക് ഈ കുഞ്ഞിനെ വേണംന്ന് പറഞ്ഞു അങ്ങനെ ആ ആ ആ അപ്പൊ അവളുടെ ടെൻഷൻ ഇങ്ങനെ ചെറിയ ബ്ലീഡിങ് വന്നപ്പോ എല്ലാരും പറഞ്ഞു ബ്ലീഡിങ് വന്നിട്ട് ഒരു കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ അതിനെന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാകും അങ്ങനെ ഒക്കെ ഒരു സംസാരം അവർ ഇടയ്ക്ക് അവരുടെ ഈ അറിയുന്ന ആൾക്കര് റിലേറ്റീവ്സ് കുറേ ആൾക്കാർ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ആ സംസാരി ച്ചപ്പോ അവൾക്ക് അതിന്റെയും ഒരു ടെൻഷൻ ഉണ്ട് ഇനി അതുകൊണ്ടായിരിക്കുവോ ആഹ് അ അങ്ങനെ ബ്ലീഡിങ് വന്ന് ആഹ് വന്നിട് ട്ടാണോ എന്നുള്ളരു ടെൻഷൻുണ്ട് പക്ഷെ ആ ചെല്ലൂന്നിടത്തൊക്കെ ഡോക്ടേഴ്സ് ചോയ് കുഞ്ഞ എവിടെങ്കിലും തലയടിച്ച് വീണിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ പക്ഷെ കൊഴപ്പമൊന്നുല്ല പിന്നെയും ഞാൻ ക്കെ സാധാരണ നമ്മുടെ വിചാരം ഈ ഫോൺ കൊടുത്തിട്ട് തന്നെ ആയിരിക്കാം
ആന്ന് ഒരു ഓ ത്തിന്റെ ഒരു ഭാഗംന്ന് പറയുമ്പത്തേക്കും കുഞ്ഞുങ്ങള്ൾ കൂടുലും ഫോൺ ടി വിക്ക് അഡിക്റ്റഡ് ആയിട്ട് വരുമ്പോഴാ നമു വരുന്നത്
അതെയതെ. ഉം
ഒരു അശ്രദ്ധം മൂലം ആ കൂടുതലും കുഞ്ഞുങ്ങൾ ആ ഒരു ഇതിൽ പോകുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും ജോലിക്കാരാ.. ഇതാ ഒര് കുഞ്ഞുണ്ടായാൽ തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും കൂടുതലും ജോലിക്ക് പോവുന്നവരായിരിക്കും, അപ്പം ഈ പോ ജോലിക്ക് പോകുന്ന ടൈമില് കുഞ്ഞുങ്ങളാണെലും വീട്ടിലുള്ളവര് അടങ്ങിയിരിക്കണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് ഫോൺ അങ് വെ ക്കും കുഞ്ഞുങ്ങൾക്കങ്ങ് കൂടുതലും. അതാ ഈ സംസാര രീതിയും സംസാരം ഒന്നും പിള്ളേർക്ക് വരാത്തതും കൂടുതലും അ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ആൾ ആക്കാരുണ്ടായത് നമുക്ക് പ കുഞ്ഞുങ്ങളായിട്ട് സംസാരിക്കാനും ഇടപെടാനും കളിക്കാനും ഇന്നന്ന് പറയുന്നത് ഒരു വീട്ടില ഒരു കുഞ്ഞ് അവ ഒറ്റക്ക് ഇരുന്നാ മുറിക്കകത്തല്ലെങ്കിൽ ആ വീടിനകത്ത് ചുറ്റും ഇരുന്ന് കളിക്കുക ആ ത്തേക്കുള്ള സഹകരണം മാത്രം അത്ര ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക ഒള്ളൂ കൂടുതലും് പണ്ടൊക്കെ നമ്മുടെ കാലം എന്ന് പറയുമ്പോ ആഹ് അടുത്തടുത്ത വീടുകളൊക്കെ കാണും അപ്പൊ ആ വീട്ടിലെ പിള്ളാരുമായിട്ട് നമ്മള് കളിക്കൻ പോവാുക ആ ഒരു രീതിയായിരുന്നു പക്ഷെ ഇന്ന അങ്ങനെ പറ്റത്തില്ലല്ലോ അല്ലെലും ഇന്നത്തെ കാലമല്ലയോ നമുക്ക് ആരെയും കുറ്റം പറാട്ടും കാലമില്ല ചോദിച്ചരു നമ്മടെ മക്കളെ നമുക്ക് മുറ്റത്തോട്ടറ നോ ല്ലെങ്കി പുറത്തോട്ട ഇറക്കാനോ റ്റാത്ത ഒരു കാലം നമ്മള അത്പോലെല്ലെ ന്യൂസ് വാർത്തകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കും
ഉം അതെ അതെ
അതുപോലെ എല്ലാ പേരൻറ്സിലും കാണും അപ്പോൾ പിന്നെ നമ്മൾ നമ്മളും ചിലപ്പോൾ വിു അപ്പുറത്ത് അവിടെ പോയി ഒരു പ്രശ്നംണ്ടകുന്നതിനേക്കാായിട്ടും നല്ല കുഞ് അടങ്ങി ഇവിടെ ഇരിക്കുന്നെന്ന് വച്ച് കൂടുതലും പേര് ഈ ഫോൺ ടിവിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുക്കുന്നതും
ആഹ് ആഹ്
പറയാന ഇപ്പം വീട്ടില് ആരൊക്കെയ ഉണ്ട്
ഞാനിപ്പോ എൻ്റെ വീട്ടിലാണേ ആഹ് ഇവിടെ എൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ ഹസ്ബൻഡ് ഞങ്ങളടെ കൂടെ ഇവിടെ ഉണ്ട് ആ ആങ്ങളെയുണ്ട് ആ അവന് ഇവിടല്ല അവൻ പൊറത്താ ജോലി ചെയ്യുന്നതേ
ഓ അങ്ങനെ ആ ആ ആ അപ്പം കുഞ്ഞിന് കളിക്കാനൊക്കെ ആൾക്കാർ ഇഷ്ടം ഉണ്ടല്ലോ
ആഹ് അതെ അതെ ആ പക്ഷെ ആ ആക്കരെ എല്ലാം കൂടി ഇരിക്കണോന്നേ ഒള്ള് കണ്ണ് തെറ്റിപ്പോയെങ്കിൽ എവിടെയെങ്കിലും
ആ അത് ഇപ്പ നടക്കുന്ന പ്രായമല്ലേ അപ്പൊ പ്രഴത്തി തട്ടലും മുട്ടലും വാ മൊത്തത്തില്.
അതെ അതെ ഉം ഉം
കുഞ്ഞുങ്ങളല്ലേ അവർക്കറിയാവോ ഓ നമ്മള് ചെയ്യര്തന്ന് പറഞ്ഞ കാര്യല്ലേ അവര് ചെയ അവർക്ക്ത് ചെയ ചെയ്യാനുള്ള എന്ത ഉള്ള പ്രായവാ ഇത്.
അതെ ഉം പിന്നെ അവിടെയോ ഇല്ല ഇല്ല ചായ കുടിച്ചി ല്ല ഞാനിപ്പോ ലേറ്റ് ആയിട്ട് ഉച്ചക്കളത്തെ ഭക്ഷണം കഴിച്ചത്. ആഹ് ആഹ് അപ്പൊ അതുകൊണ്ട് കൂടി അല്ലെലും ഇവിടെ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആവും ഞങ്ങള് ചായ കുടിക്കാമ്പോ. ഉം ഉം
ആഹാ ഇവിടെ ഞങ്ങള് ചായ ഒന്നും കുടിച്ചി മോനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതേ ഒള്ള് പിന്ന അമ്മ ഇവിടുത്തെ അമ്മയണ്ട്. അപ്പം ഞാനാണ് ഹസ്ബന്റിന്റെ വീട്ടിലാ നിക്കുന്നെ പുള്ളിക്കാരിയാണെങ്ക അപ്പുറത്തര് വീട്ടിലോട്ട് പോയെ ക്കുവ അപ്പൊ ഇതുവരെ വന്നില്ല അപ്പൊ ഇതിപ്പ അമ്മ വ ശേഷം ചായയൊക്കെ കുടിക്കെത്തൊളളു ഞങ്ങെൾ രണ്ടുട്ടെരും ഇര് ഇര്ന്ന് ആസ്വാദി ച്ചിര്ന്നാ ചായ കുടിക്ക് അര മണിക്കൂർ ഞങ്ങൾക്ക് രണ്ടുർക്കും ചായ കുടിക്കാൻ വേണ്ട മാത്രം ഇത്ര ഞങ്ങെൾ മാറ്റി വെ ക്കും ചായെക്ക് അഡിറ്റെഡാ ഞങ്ങെൾ രണ്ട് പേരും അത് നല്ല ശീലവല്ല എന്നിരുന്നാലും ഞങ്ങെക്ക് രണ്ട് പേർക്കും
ആഹ് ചെലവെർക്ക് ചായ കുടിച്ചില്ലെങ്കി തലവേദനയൊക്കെ അല്ലെ? ചെലവർക്ക് ചായ വേണം. ഉം അങ്ങനെയൊക്കെയാ ഉം എനിക്കും ആദ്യൊക്കെ അങ്ങനെയായിരുന്നേ ഞാൻ ആദ്യോക്കെ ങ്ങ് എനിക്ക് രാ വ് ലെ ണീറ്റാലപ്പത്തന്നെ ചായ വേണായിര്ന്ന്. എനിക്കിന്ന് തൈറോയ്ഡുള്ള ആളാ തൈറോഡിന്റെ ടാബ്ലറ്റ് എടുക്കുന്നയിന് മുമ്പേ എനിക്ക് ചായ വേണം. സാധാരണ നമ്മള് തൈറോഡിന്റെ ടാബ്ലറ്റ് റ്റ് ആഹ് എണീറ്റ് ഉടനെ വെറുംവയറ്റിലെല്ലേ കഴിക്കുന്നെ. ഇതങ്ങനല്ല ആ ഇ ക്യപ്പ തന്നെ ചായ വേണ ആയിരുന്നു അങ്ങനെ ഞാന് ചായ കുടിച്ചു കുടിച്ച് എനിക്ക് ചായ അന്നത്തോസം കിട്ടിയില്ലെങ്കി അന്ന് എനിക്ക് തലവേദനയായിരിക്കും. പക്ഷേ ഇതുപോലെ ഞാൻ ആ പ്രഗ്നന്റ് ആയ സമയത്ത് ആ എനിക്കൊരു പനി വന്നു. പനി വന്നപ്പോയ്ത്തേ എനിക്ക് ഭയങ്കര അ ശ്വാസം മുട്ടലും കപക്കെട്ട് അങ്ങനൊക്കെ ആയപ്പഴത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു. കംപ്ലീറ്റായിട്ട് അങ്ങ് പാലൊക്കെ അങ്ങ് ഒഴിവാക്ക തണുത്ത ഒന്നും കഴിക്കണ്ട ആന്ന് പറഞ്ഞു. അതുവല്ല കുഞ്ഞിനെ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് ചായോട് വല്യ താല്പര്യവും ഇല്ലായിരുന്നു. ചായ കുടിക്കുമ്പഴത്തേക്കും അയിന് ക്കെങ് വൊമിറ്റ്യ്യാൻ തോന്നും. അങ്ങനായപ്പോ പിന്നെ എന്തോ ചായ അങ്ങനെങ്ങ് ഒഴിവാക്കി ഇപ്പൊ രാവിലെ വൈകട്ടും കട്ടൻ ചായയാണ് കൂടുതൽ ഇഷ്ടം
ആഹാ ന്നാ ശരി എന്നാല്
ആ ശരി. രി എന്നാ ഉം